കെക്കണില്ലേ?
ഹലോ...
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ കേൾക്കുന്നുണ്ട്.
ആഹ എന്നിട്ട് ഹസ്ബൻഡിന്റെ- വീടിക്ക് ഇനിന്നാ പോവാ?
ഹസ്ബന്റിന്റെ വീട്ടക്ക് ഇപ്പൊന്നും തീരുമാനിച്ചിട്ടില്ല, ആക്കം പോലെ.
ഉ എന്നാ പെരുന്നാക്കാണോ വന്നേ?
അല്ലേ? ഞാൻ പെരുന്നാളിന്റെ ഒക്കെ മുന്നേ വന്നതാ. പ്പോ ഡെലിവറി കയിന് കടക്കല്ലേ, ആഹ അപ്പോ. സി സെറിയാണ് ആണ് അപ്പോ ഇനിയിപ്പോ -
ആറു മാസൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ?
ആഹാ...
അങ്ങനെ പോവുള്ളലേ? ഉം, അവിടെ ആരൊക്കെ ഉണ്ട് ഹസ്ബന്ഡിന്റെ വീട്ടില്?
അവിടെ ഉമ്മയും, ഉമ്മമ്മ ഉണ്ട് പിന്നെ കാക്കുണ്ട് ലെ, പെങ്ങളുണ്ട്, പങ്ങളെ കല്യാണം കഴഞ്ഞക്കണു.
ഉം...
പിന്നെ ഉം ഓല് ഈ ഷവർമന്റെ, അൽഫാമിന്റെൊക്കെയ. അങ്ങനത്തെ വർക്ക. ആഹ..
സേണാ?
അല്ല അവിടെ നിക്കണ്, മറ്റേ റെസ്റ്റോറന്റ് ഉണ്ടാവൂല്ലേ? വല്യ ഹോട്ടലള് ആഹ അതില്ലാണ്.
ഉം...
ഉം..
അങ്ങനെ, എന്നിട്ട് വേൾഡ് കപ്പ് കാണലുണ്ടോ?
ഞാൻ വേൾഡ് കപ്പ് ഒന്നും കാണില്ല.
ഫുട്ബോളിനോട് താല്പര്യംല്ല?
ഫുട്ബോളൊക്കെ അതിന് താല്പര്യമുണ്ട്, പക്ഷേ ഞാനങ്ങനെ കാണൂല്ല. നമ്മള് ഈ ഫോണില് ഇൻസ്റ്റാഗ്രാമില്തോണ്ടിരിക്കാ നല്ലാണ്ട്.
ഉം വാട്സപ്പ് പോലെ, അല്ല കളിയൊന്നും അങ്ങനെ കാണൊന്നും ഇണ്ടാവൂല്ല അല്ലെ?
ങ്ങള് കനാലുണ്ടോ?
ആഹാ ഞാൻ കാണും.
ഒറക്കൊഴിച് കാനോ ഇങ്ങള്?
ആഹാ ഞാന് അലാറം വെച്ച് നീച്ച കാണും.
നിങ്ങള എങ്ങനെ ഫോണിലോ, ടി വിയിലോ?
ഫോണില്, ഫോണില് കാണും. കഴിഞ്ഞ വർഷം വരെ ടിവിൽ കണ്ടു. ആഹാ ആപ്പില് കാണും, അല്ലെങ്കിൽ യൂട്യൂബില് ലൈവ് ഉണ്ടാവും.
ഹേ...
ആഹ് വേണ്ട എനിക്ക് എന്റെ ഫ്രണ്ട് ഒരു ലിങ്ക് അയച്ചന്നക്ക ഞാന അയ്ല ങ്ങനെ കാണല
ആഹ് ഡെയ്ലി
ആടി എല്ലാ കളിയും കാണൂല ഇഷ്ടപ്പെട്ട ടീം ആഹ് എനിക്ക് റൊണാൾഡോനെ ഇഷ്ടം റൊണാൾഡോ ഫാൻസ ആഹ് പോർച്ചുഗല്ല് പോർച്ചുഗല്നീ കാണ ബ്രസീലിനി കാണ പിന്നെ അല്ല ഫൈനല ഏതാ അതും കാണും
അതും കാണല്ണ്ട്ല്ലേ ഉം
അങ്ങനെയൊക്കെ കാണും
ഉം
അങ്ങനൊക്കെയാണ് ഞങ്ങളെ അങ്ങനൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങള്ൾ ഉം ഇനി എന്താ ഈവണിങ് എന്താ പരിപാടി അടുത്ത വീട്ട് കൂടി ഒക്കെ പോവോ
എവിട്ക്ക് പോണു പെറ്റട്ക്ക് നോട്ത്ത്ന്ന് തച്ചാട്ടുലെന്നെ
ആഹ് അങ്ങട്ട് വരുല്ലേ ആൾക്കാരൊക്കെ കുട്ടിനെ കാണാന്
ആഹ് ഇങ്ങട്ട് വെരും ഇങ്ങട്ട് വെരും എല്ലാരും ഇപ്പ വന്ന് നിന്നുക്ക്ണു ഇപ്പൾ പഴെകില്ലേ
ആഹ് ആഹ് പണ്ടൊക്കെയന്ന രസം എല്ലാരും അടുത്ത് ഉം അടു
ഇനിയിപ്പോ അവിട്ന്ന് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിലെള്ളോ
ഉം അങ്ങനെ
പിന്നെ എന്നിട്ട് എന്തെങ്ങക്ക എന്താ പരിപാടി
ഞങ്ങള് ഈവനിങ് ആയാ അട്ത്തു കൂടിയൊക്കെ ഒന്ന് പോകും അങ്ങനെ കുടുംബക്കാരനാ അധികം എല്ലാരും അപ്പൊ ആരെങ്കിലുംക്കരാൾ ഇങ്ങട്ട് വെരും ആഹ് വീടാളൊക്കെണ്ട് അപ്പൊ ആഹ് തൊട്ടഎട്ത്താണ് അപ്പൊ ആരെങ്കിലൊക്കെ ഇങ്ങട്ട് വെരും അല്ലെങ്കി ഞങ്ങളങ്ങട്ട് പോകും ഇങ്ങട്ട് എല്ലാരും കൂടി ഇന്ന് സംസാരിക്കും കുട്ടിയാളൊക്കെ കൂടി എന്തേലും കള്ളനും പോലീസും കളിക്കെ അങ്ങനെന്തിലും ചെറിയ ചെറിയ ഗൈയ്മെന്തേലും കളി
ആഹ്
ക്കും അതൊക്കത്തന്നേ
ഭയ്ങ്കര എന്റർടൈൻമെന്റ് ആണ് ലെ
ആഹ് അതൊക്കെരു രസം ഈ പ്രായം കൂടിയല്ലേ പറ്റുളൂ പിന്നെ കഴിയൂല്ലല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ കളിക്കും പറയും എല്ലാരും കുട്ടിയാള് കൊറേകുട്ടിയാള്ണ്ട് അവിടെ അപ്പോ ഓലെ ചിറിം കളീം
ആഹ്
ഒക്കെ ഓല് ഒരു ഒരു ഭാഗത്ത് ഫുട്ബോള് കളിക്ക്ണ്ടാവും ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളിക്ക്ണ്ടാവും പെൺകുട്ടിയാളാണെങ്കി വേറെ കളി കളിക്ക്ണ്ടാവും ഓലാണെങ്കിൽ സാറ്റലി കളിക്ക്ണ്ടാവും ചെലോര് ഫോണുമ്മ കളിക്ക്ണ്ടാവും അങ്ങനെ പിന്നെ ബാക്കിയില്ലോര് സംസാരിക്കുംചെയ്യും
ആഹ് ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ കാണട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പോവും ട്രിപ്പൊക്കെ പോയിനോ
ട്രിപ്പ് അങ്ങനെ പോകലൊന്നുല്ല
ഉം ആഹ് ഇപ്പൊ ഡെലിവറി അല്ലേ അതോണ്ടാകാരം
ആഹ് അല്ല അധികും അങ്ങനെ പോക്കില്ല
ആഹ് എന്താ ഹസ്ബൻഡ്ന്റെ വീട്ട്ന്ന് അയ്ക്കൂല്ലേ
അല്ല അങ്ങനെ ഇല്ല എന്നാലും ചെറിയതായിട്ടരു പ്രശ്നൊക്കെ
ആഹ് ആഹ്
ആഹ്
അവടെ നിക്കൂല്ലേ പോയ് എറണാകുളത്തപ നിക്കല്ണ്ടോങ്ങള്
ഇല്ല ഒര് ഇപ്പ പോവാൻ തുടങ്ങിട്ടുള്ള ഒരു ദുബായിലേനു അത് ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു കോല്ലം വർഷയിട്ടുള്ളു പിന്നെ അങ്ങനെ നട്ടി ലിവിന് വന്നിട്ട് കഴിഞ്ഞില്ല പിന്നെ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ പിന്നെ ഹലോ
ഉം രാത്രിക്കത്തേക്ക് ഫുഡ് ഒക്കെ ഉണ്ടോ
ആഹ് ഉണ്ട്
ആഹ് രാത്രിക്കൊക്കെ എന്നിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാവും ല്ലേ
ഉം ആഹ് ഞങ്ങൾ ഒരു നേരം വെക്കല ഒരു നേരം വെക്കലാ പറയാ
ആഹ് ഒരു ഞങ്ങൾ അങ്ങനെ ഒരു നേരം വ
ഉം ചക്ക
പക്ഷെ ചില ആൾക്കാര്ക്ക് ഉം ചില ആൾക്കാർക്ക് ഫുള്ളായിട്ട് വേണ്ടി വരും അതായത് രാത്രി നല്ല ചൂടുള്ള ഭക്ഷണം വേണ്ടി വരും ചിലവർക്ക് ചപ്പാത്തി വേണ്ടി വരും
ആഹ്
അങ്ങനെണ്ടല്ലോ ഞങ്ങോടെ എന്തായാലും അങ്ങനല്ല ഒറ്റടിക്ക് വെക്ക മാണ്ടവര് തിന്ന
ഷുഗറും ഇതൊക്കെ എല്ലാ ആൾക്കാരും മരുന്ന് കുടിച്ചണവരൊക്കെ ഉണ്ടാവൂലേ അങ്ങനത്തെ അങ്ങനെയൊക്കെ പിന്നെ ചിലവര് ചില പിന്നെ ചോറ് തിന്ന് ചേലായതന്നെ ആക്കാര
അതെ അപ്പൊ ഒരിക്ക അങ്ങനെയും കൊടുക്കും
ഉം
ആഹ് എന്നിട്ട കല്യാണം കിഴിഞ്ഞിട്ട് കുറയായോ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട്
ആഹ് ആറു കോല്ലം ആവാനായി അഞ്ച് കോല്ലാം കഴിഞ്ഞു ഡിസംബർ ഒന്ന് ആറു കോല്ലം ഉം
അവ രണ്ട വർഷം ഡിപ്ലോമ പഠിച്ചുല്ലേ
ആഹ്
ഉം വേറെന്തെലും ജോലിക്ക എന്തിനെലും പോയിന്നോ
ഇല്ല ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല ഞാന് ഡിപ്ലോമ പഠിച്ചു പിന്നെ ഒരു വർഷം പഠിച്ചു പിന്നെ ഒരു വർഷം ട്രെയിനിങ് അങ്ങനെ പോയി
ആഹ് ഡിപ്ലോമ നല്ല കോഴ്സ് തന്നെയണല്ലേ കുറെ ആൾക്കാര് പഠിക്കണണ്ട് എനിക്കറിയണ ആരൊക്കയോ പഠിക്കണണ്ട് എവിടെ അട്ടപ്പാടിയോ എന്ത് അട്ടപ്പാടിയോ അങ്ങനെ എവിടയൊക്കെയോ പഠിക്കണണ്ട്
അട്ടപ്പാടിലോ
ഉം ആഹ് അട്ടപ്പാടി ഡിപ്ലോമ ഹാലല് എന്ത്രട്ടെ ഒരുട്ടി പിന്നെ എനിക്കറിയണ ആരൊക്കെ
ഉം ഉം
അങ്ങനെ ഡിപ്ലോമയാണ് പടിക്കണെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണല്ലോ അയിന് പോവ
ആഹ്
അങ്ങനെ അറിഞ്ഞീന്നു ഇഷപ്പെട്ട് കോഴ്സ് തന്നെയണോ ഡിപ്ലോമ
ആഹ് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെയാണ് എന്തായാലും വീട്ടില് വെറുതെ ഇരിക്കല്ലേ പക്ഷെ ആഹ് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിന്ന് പഠിച്ചണം എന്ന് നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വർക്ക് ചെയ്യാ
ആഹ് ആഹ ഡിഗ്രിക്ക് താല്പര്യം ഉണ്ടായിന്നില്ല ഡിഗ്രി ചെയ്യാന്
ഇല്ല ഡിഗ്രക്കണ് താല്പര്യം ഉണ്ടായില്ല
ആഹ്
ഉം
ഇപ്പള് ഏ ഇപ്പ പിന്നെ നാല് വർഷണ ഡിഗ്രി
ആ നാല് വർഷമാക്കിക്കോളും ഞാനൊക്കെ പഠിച്ചാണ്ണ്ടെങ്കപ്പ മൂന്ന് വർഷത്തെനും
ഉ ഞാനും ഞാനാപ്പ ലാസ്റ്റ് ബാച്ചില് പഠി
ആഹ അങ്ങനെ ഞാനും അങ്ങനെ തന്നെ ആക്കാരം ലാസ്റ്റ് ബ ചിലപ്പോ ഒരു ഒരു വർഷം കൂടി ഉണ്ടാവും
ഡിപ്ലോമക്ക് മൂന്ന് വർഷം ഡിപ്ലോമ രണ്ട വർഷ കോഴ്സാ
ആഹ് രണ്ട് രണ്ടു വർഷ രണ്ടു വർഷത്തെ ഉണ്ട് മൂന്ന് വർഷത്ത ഉണ്ടെന്നു തോന്നണു. രണ്ടര കൊല്ലത്തേയൊക്കേണ്ട്. അത് മറ്റേ
പ്പന മകന് ഓന് അതാ പഠിച്ചിരുന്നേ. ഡിപ്ലോമ. അന്ന് ഓൻ എൻ്റെടുത്ത് മൂന്ന് വർഷാണ് പറ പറഞ്ഞത് ഓൻ്റെ ഇത്
അത് ആഹ് എന്താ രണ്ട് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഉണ്ട് അതിന് വാല്യൂ കുറവാണ്. ഞാനൊക്കെ പഠിച്ചേന് വാല്യൂ കുറച്ച് കുറവാ പിന്നെ രണ്ടു വർഷത്തെ വേറെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് എന്താണ് അതിന് ഇച്ചിരി കുറച്ചും കൂടി വാല്യു ഉണ്ട് നമ്മൾ ഈ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടൽ ഒരു നേഴ്സിങ് പഠിച്ചു വരാം നമ്മൾ ഏഹ് എനിക്ക് കിട്ടണൂല്ല. അതൊക്കെ ഓൽ ക്കും തന്നെ നല്ല വെല നമ്മളെ ഇവിടെയൊക്കെ നല്ല വെലെ ബി എസ് സി നഴ്സിങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഓല്ക്ക്ണ്ട്. നമ്മടെ ഇവിടെ കുറച്ച്
ഫീൽഡ് അങ്ങനെ മെഡിക്കൽ ഫീൽഡ് ചെയ്യാനാ ഇഷ്ടം.
ആഹ് എനിക്കങ്ങനെ അതാ ഇഷ്ടാണ്.
എനിക്ക് ഇഷ്ടേയല്ല മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽ എനിക്ക് എന്താറിയോ എനിക്ക് ഒരു ഇഞ്ചെക്ഷൻ വെക്കണത് തന്നെ ഭയങ്കര പേടിയാ ഞാനങ്ങനെ ഹോസ്പിറ്റലേക്ക് പോയാ വേറെ ആർക്കെങ്കിലും വെക്കണ തന്നെ എനിക്ക് നോക്കി നിക്കാൻ കഴിയൂല്ല. അപ്പെ ഞാനിങ്ങനെ വിചാരിക്കും ഈ നേഴ്സ് സുമാരൊക്കെ സമ്മതിക്കണം. ഓലൊക്കെ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പോലല്ലേ എടുക്കണെ ആൾക്കാരെ
ആഹ് ആഹ്
ഓലൊക്കെ ഇങ്ങനെ സമ്മതിക്കതന്നെ വേണം എന്നൊക്കെ പറയും ഞാനും
അല്ല ഞാൻ ഞാനും തന്നെ ഞാൻ ലാബടെക്നീഷ്യനാ ഞാൻ പഠിച്ചത് പക്ഷെ എനിക്ക് എന്നെ കുത്തണത് ഭയങ്കര പേടിയ പക്ഷെ അവർക്ക് അങ്ങോട്ടു കുത്തുമ്പോ ഒരു
ഒര് ഒരു സുഖം അതുപോലെ നമ്മ
ഇങ്ങട് കുത്താ ആഹ് ഇങ്ങട് ഇങ്ങട് കുത്തുമ്പോ ഭയങ്കര പേടിയാണ്.
ഉം
ഉം എന്നാലും പേടിയാണ് നമുക്ക് ഒരാളുടെ മേത്ത് കുത്തല്ലേ ഓലെ അതള വേദൻ ച്ചവരെ
ഉം
ക്യാരക്ടർ എങ്ങനെയായി മാറൂന്ന് നമുക്കറിയില്ലല്ലോ. ചെല ആൾക്കാര് ഭയങ്കര ടെററാട്ടും ചെല ആൾക്കാര് പാവാ ക്ക് വേദനിച്ചാലും കുഴപ്പൊന്നൂല്ല. വേദനയൊന്നൂല്ല പറയും വേ വേദനിച്ചാലും ചെലൊരു മുഖത്ത് നോക്കി പറയും അപ്പ നമുക്ക് വെള്ളം കാണ് ഏഹ്
ഇഞ്ചെക്ഷൻ വെക്കുമ്പോളേ കൈ വലിക്കാൻ പറ്റൂല പറയാ
ഇല്ല കൈ വലിച്ചാ എന്താ അറിയോ? ഒന്നും കൂടി ചെലപ്പോ വേദന എടുക്കും. അപ്പൊ നിങ്ങൾ കൈ വലിക്കുമ്പോ ഞങ്ങൾ കൈ മുന്നോട്ട് കൊണ്ടുവ ലേക്കാരം അപ്പൊ നമ്മള് വിചാരിച്ച പൊസിഷനിലാവൂല ഇപ്പെ ആഹ് ഇപ്പ വിളിക്കല്ലേ.
ആഹ് ഇപ്പൊ വിളിക്കും.
അല്ല ഇപ്പോ വിളിക്കണ്ടാ. ഞാൻ ഇനി പറയാ. എനിക്കൻ്റെ ഹസ്ബൻഡ് വിളിക്കണ്ട്. ഉം ആഹ് ശരി.